ആ
ആ എന്താണ് പരിപാടി
ഓ ഞാനിവിടെ ഇങ്ങനെ കിടക്കായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുവാ
ആ കുഞ്ഞു ആഹാരം കഴിക്കാൻ നിർബന്ധം ഒക്കെ ഉണ്ടോ
ആഹ് എന്നെ കണ്ട് കഴിഞ്ഞാൽ ഇച്ചിരി പാലുകൂടിയുണ്ട് അല്ലാതെ വേറെ കുഴപ്പൊന്നുല്ല പിന്നെ ഞാൻ ഇല്ലെങ്കിൽ ആഹാരം കഴിച്ചോളും
ആ ആ ഞാൻദേ ആ ഞാൻ ദേ മൂന്ന് മണിയാകുമ്പോ മോനെ വിളിക്കാൻ പോണം അതിഇങ്ങനെ ഓരോന്നോരോന്നോ ചെയ്തോണ്ടിരിക്കുന്നു
ആ മോൻ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തേലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുവോ
സ്നാക്സ് അവർക്ക് സ്കൂളിൽന്ന് ഈവനിംങ്ങ് ടൈമില് പാലോ അല്ലെ ഒരു ദിവസം പാലോ ഒരു ദിവസം മുട്ട ഒരു ദിവസം ഏത്തക്ക അങ്ങനെയൊക്കെ ഉണ്ട് അതീ ഈ വീട്ടി വിടുന്നെന് കൊറച്ച് മുമ്പ് അവര് കൊടുക്കുന്നേ അപ്പൊ വന്ന ഉടനെ എന്തേലും ചായ കുടി ച്ച് എന്തെങ്കിലുഒക്കെ കഴിക്കും പിന്നെ വൈകുന്നേരം അന്നേരം ഞാൻ ഇങ്ങനെ വന്ന ഉടനെ ചോറ് കൊടുക്കത്തില്ല ഹലിനി പിന്നെ അത്കഴിഞ്ഞ സന്ധ്യകഴിഞ്ഞാ മിനി ചോറൊക്കെ കൊടുതേച്ച് കെടത്തി ഉറക്കും അങ്ങനാ പതിവ് അല്ലേ കഴിക്കത്തില്ല അതാ ഭയങ്കര നിർബന്ധവാ ആഹാരം കഴിക്ക ഭയങ്കര മടിയ
ഉം ഹം
ഭയങ്കര ഇങ്ങനെ പുറകെ നടന്ന് നടന്ന് നടന്ന് കൊടുക്കണം
അത് ശെരി ആഹാ
ഉം വേറോരിക്കി ആ കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നാരുന്ന്
ആഹാ പോയോ
ആ പോയി പോയി
ഉം ഹ്
ത്തില്ല അതുകൊണ്ട് പിന്നങ്ങ് പോയി
ആ കണ്ടോ വന്നിട്ട്
കണ്ട് ആള് കൊറവാരുന്നേ എനിക്ക് തോന്നുന്നു രണ്ടോസം വെച്ചായിരുന്നു വീട്ടിൽ അപ്പ ഇനി അതുകൊണ്ട് എല്ലാരും വന്ന് കണ്ടിട്ടൊക്കെ പോയിട്ടാണോന്ന് അറിയിത്തില്ല ആളില്ലായിരുന്നു അത് പിന്നെ നമ്മൾ അവിടെ കേറി കണ്ട് അടക്കം കഴിഞ്ഞാ ഞാൻ വീട്ടി വന്നെ
ഓ ഓ ഓ ഹ
പതിനൊന്ന് മണിക്കായിരുന്ന്
ആഹാ
ആ അതാരണം പിന്നെ കുഴപ്പ പ്പഇല്ലായിരുന്നു പിന്നെ വന്ന കഴിഞ്ഞാ വീട്ടിലെ പണിയെല്ലാം തീർത്ത് പൊടി ഉറങ്ങി അങ് എഴുന്നേറ്റു ഞാൻ വന്നപ്പോഴത്തേക്ക് അവളെ ഒറക്കിയിട്ടാ പോയത് മോളുണ്ടല്ലോ മോളെ ഒറക്കിക്കെടാതിയേച്ച- പോയ പക്ഷെ അവളെപ്പത്തേക്കന്നായിന്നേ്റ്റ്
ഓ ഓ അപ്പൊ അമ്മ നോക്കിയോ മോളെ
ആ അമ്മ നോക്കി പിന്നെ ഉണന്നപ്പോ തോട്ട് തൊട്ടപ്പുറത്ത ഒരു മിറ്റമായിരുന്നു പണ്ട് ഇപ്പം അതില് കെട്ടിയോണ്ട് ഒരു ഡിസ്റ്റൻസ് വന്ന അല്ലെങ്കിൽ- ഇവിടുന്ന് അങ്ങോട്ട് നടന്ന കേയറായിരുന്നു ഇപ്പ നമ്മള് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി അവരുടെ വീട്ടന്റെ വാതിക്കലുടെ ആയി മറ്റേ പണ്ട് ഒരു മിറ്റം പോലായിരുന്നു ആഹ്
അപ്പൊ അവിടെക്കെ എങ്ങനെയാ കൂട്ടാനോ എന്നാ- ഇത്തെ മീൻകറൊക്കെ എരിപ്പ ഉണ്ടായിരുന്നേ അല അല കുഞ്ഞല ഉണ്ടല്ലോ അത് കൊറച്ച് മുളകറി മുളക് ഇട്ട് വെക്കുവല്ലോ അറിയാമോ
ആ ആ അറിയാം അറിയാം
പിന്നെ കൊറച്ചെടുത്ത് നമ്മള് പറ്റിച്ചു തോരം പോലെ വെച്ചു പിന്നെ ഇച്ചിരി സാമ്പാറൊക്കെ ഇരിപ്പയൊണ്ടായിരുന്നു ഉം അതൊക്കെ ഉണ്ടായിരുന്നു ഉം
ഓ എന്റെടെ അയെല്ല മേടിക്കത്തില്ല എനിക്ക് അലർജിയ
ആണോ എ ചോറിയോ അല്ലെ ആ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല കഴ ഇപ്പ ഇങ്ങനെ ചുണ്ടിന്റെ അവിടെ തടിക്കുംല്ലേ അത് ഓ ഓ അലേക്കെ ഈ മെർക്കുറി കണ്ടന്റ് കൂടുതലാന്നാ പറയേ ഇനി അതാണോ ഓ ഓ ആയിരിക്ക ക്ക ഹും ഉ അയില മാത്രമേ ഉള്ളൂ
അയല മാത്രേ ഉള്ളൂ പിന്നെ ഈ ചെമ്മീൻ പോൾ കൊഞ്ചിന കുഴപ്പമില്ല കഴി പിക്കുമ്പം കുഴപ്പമില്ല പക്ഷെ പൊളിക്കുമ്പോം ചോറിയും കൈ തടിക്കത്തില്ല എന്നാലും ഒരു ചെറിയ തടി ഇത് ചൊറച്ചില് വരും
ഓ ഓ നമ്മൾ ഈ ചേനയൊക്കെ മുറിക്കുന്ന പോലെ
ആഹ് ചേനയൊക്കെ മുറിക്കണ പോലെ ചൊറിയും കൈയ്യ്
ഓ ഓ ഓ ആ ആ ഉ ഉ
എന്തോ ചോദിക്കാൻ വന്നേ അപ്പൊ ഇവിടെ എങ്ങനെയാ
ആ അവിടെയാണെങ്കിൽ എങ്ങനെയ നമ്മള് മരിച്ച ആൾക്കാരെ ദഹപ്പിക്കു ആണോ അതോ കല്ലറ കെട്ടിയാണോ അതൊക്കെ ചോദിച്ചത ആ ആണല്ലേ ആ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആർക്കും അങ്ങനെ
ആ ഇവിടെ ഹിന്ദൂസിന്റെ ഇടയില് പൊതുവേ അങ്ങനെ കല്ലറേലടക്ക് ഇല്ലല്ലോ ദഹന അല്ലേ അപ്പൊ പിന്നെ ആൾക്കാർ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടും കാര്യല്ല അതൊരു കസ്റ്റമല്ലേ അപ്പൊ നമ്മളതിനെ എതിർത്തിട്ട് കാര്യല്ലല്ലോ ഇപ്പം നമുക്കാണേിലും കുഞ്ഞൊക്കെ ഉണ്ട് സ്മെല്ലൊക്കെ വരുംന്ന് പറഞ്ഞാലും ആ ഒരു രീതി അതായി പോയോണ്ട് നമുക്ക് അതിനൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യ
ഓ ഓ അല്ല സാധ സാധാരണ ഗഗതിയില് ആൾക്കാര് പറയത്തില്ലെ സ്മെല്ല് അടിക്കുന്നുണ്ട് എല്ലാരും കതക്‌ പൂട്ടിയിരിക്കും ആഹ് ആഹ്
കത്തി വരുമ്പഴത്തേക്ക് ഒരു മണോണ്ട് ഞാൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് അകത്ത് രുന്ന് കഥ കടച്ച് ഈ അതേ ച ഇച്ചിരി അങ്ങോട്ട് കത്തിത്തീരുമ്പോഴത്തേക്കും ഒരു മണമാ
ആ ആ ആ
പിന്നെപ്പം നമ്മളെ ഈ ഗ്രൂപ്പ്‌ അതുപോലൊക്കെ ആയിരിക്കും ആതാത്തിന്റെ ഭാഗംല്ലേ അപ്പൊ നമുക്കൊന്നും പറയാനൊക്കത്തില്ലല്ലോ
ഓഹ് അവിടെ എങ്ങനെയ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ വീടിനടുത്ത് അതോ
വീടിനടുത്തങ്ങനെ ഫ്രണ്ട്സെന്ന് പറയാനാരുവില്ല പിന്നെ എന്റെ ഫ്രണ്ട്സിവിടെ ചരിച്ചി വർത്താനങ്ങ് പറയ ഞാൻ പിന്നങ്ങനെ എങ്ങോട്ടും പോകാറില്ല വീട്ടിലും പോവറില്ല ഇങ്ങോട്ട ആരെേലും വന്നാ സംസാരിക്കള്ളൂ ഉം സമയവും ഇല്ല പിന്നെ വെറുതെ എന്തിന പിന്നെ പലരും പല വർക്ക ആ പരിദോഷണ കമ്മിറ്റി കുട്ടികളാണല്ലോ അല്ലാ
ആ ഓ ഓ ആഹാ അത് ശരിയാ അപ്പൊ നമ്മള് നമ്മള്ടെ കാര്യം നോക്കി വീട്ടിലിരി
നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറ പറഞ്ഞു അതിപ്പോ കേട്ടോണ്ടിരുന്നാലും മതി നാളെ നമ്മള് പറഞ്ഞന്ന് അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ കഴിവത എങ്ങും പോകാറില്ല സമയവും ഇല്ല അതൊരു കാര്യാണ് സമയില്ലാത്തതും ഒരു പ്രശ്നവാണ് ഉം
പിന്നെ അവിടെ എങ്ങനെ ഫ്രണ്ട്സൊക്കെയുണ്ടോ ഇവിടെ ചൂട കിട്ടി ചെറിയ ചൂടാ അത് മോനിഷ് ടവാ മീനൊക്കെ വറുക്കുന്നത് അപ്പൊ ആ ചൂട വറുത്ത്
ഉം ഹ
അതേ ഉള്ളായിരുന്നു പിന്നെ രസം വെച്ച് ഞാൻ പറഞ്ഞില്ലേ മരണത്തിന് പോയിട്ട് വന്നി ട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ധൃതി വെച്ച അത് മാത്രം അങ്ങ് വെച്ച് ചൂട പറ്റിച് കൊറച്ച് കൂട്ടാൻ ബാക്കി മോന് കൊടുക്കാനായിട്ട് ല്ലാം പെരട്ടിയൊക്കെ വച്ചിന് അവൻ വന്നു കഴിഞ്ഞ് ചോറുണ്ണുമ്പോ വറത്ത് കൊടുക്കാന്ന് വിചരിച്ചു.
അത് ശരി ആഹാ ഇവിടെ ഫ്രണ്ട്സ് ആ എല്ലാരു ഇവിടെ കുറെ പേൺപിള്ളേരുള്ള എല്ലാ രും കല്യാണം കഴിച്ച് വിട്ടേക്കുവാ ഇവിടെ അങ്ങനെ ആരു അങ്ങനെ കൂടുതൽ പെൺപിള്ളേര ങ്ങനെ നമ്മുടെ പ്രായത്തിലധികം അങ്ങനെ ആരുല്ല്യ എല്ലാരെം കെട്ടിച്ച് അങ്ങോട്ട് പോവാ അതു കാരണം അതവല്ല പൊതുവെ ഞാനും അങ്ങനെ പുറത്തോട്ടെങ്ങും പോവുന്ന ഒരു പ്രകൃതവല്ല വീട്ടിൽ തന്നെ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒട്ടും അങ്ങനെ അയലത്തുകാരെ കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സംസാരം ഒന്നുവില്ല കണ്ട ഒരു ചിരി അല്ലെ ആ എന്തുണ്ട് അ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് നിന്നുള്ള സംസാരമൊന്നും ഇല്ല പൊതുവേ ഇപ്പോ ഉള്ള ആർക്കും ഒന്നിനും നേരവില്ലല്ലോ ഇപ്പോ എല്ലാർക്കും ഇപ്പം സ്കൂളിലൊക്കെ വിടുന്ന മക്കളുണ്ടെങ്കി പിന്നെ സംസാരിച്ചൊന്നും നിക്കാനൊന്നും രാവിലെ ജോലിക്കാരാണെങ്കിലും ഉച്ചക്ക് കണ്ടാ ആ എന്തുണ്ട് അത്രേ ഉള്ളല്ലോ
ഹം ഹം ഹ അവിടെ എന്റെ നാട് നാട്ടുംപുറവായതുകൊണ്ടെ എല്ലാ അടുത്തടുത്ത് വീടുകളും എല്ലാ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണവാ അപ്പൊ നമ്മള ആ ഒരിത് ശീലിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോ അതുവായിട്ടങ്ങ് അഡ്ജസ്റ്റ ഇവിടങ്ങളിലൊന്നും ആരും അങ്ങനെ പുറത്തിറങ്ങുവ സംസാരിച്ചോണ്ടിക്ക അങ്ങനെയൊന്നുയില്ല
ആഹ
വീട് വിക്കുന്നോരാ അതുകാരണം പിന്നിപ്പോ അതൊരു ശീ ശീലവായി പിന്നെ ഹസ്ബൻഡ് കുറേ നാള് നാട്ടിലുണ്ടായിരുന്നു മോന് മോളെ ഗർഭിണിയായ ആറു മാസം ആയപ്പഴാ പോവുന്നെ നാട്ടീന്ന് പോവുന്നേ
ആഹ
ആ പുള്ളിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വെളിയി പോവാനോ ആരോട് സംസാരിക്കാനൊന്നും സമയ
ആ അത് ശരി ആ ആ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവൂല്ലേ എപ്പഴും സംസാരിക്കാനായാലും എല്ലാത്തിനും ആ
ണ്ട് പിന്നെ എനിക്ക് രാവിലെ ആയാലും ജോലി കാര്യങ്ങളും അടുക്കളയില പണിയെല്ല ഇതാക്കിയൊക്കെ വ ക്ക് ഒരു സമയമാവും പിന്നെ എവിടെലും ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ കാര്യങ്ങള അങ്ങനെ ഇങ്ങനെ എല്ലാം കൊണ്ട് നമ്മളെപ്പോഴും എൻഗേജടായിരുന്നു ആ ഒരു ടൈമില് ഉ ഇപ്പൊ പിന്നെ അതിനൂടെ ഒരാളൂട് ആയപ്പം പകരം പുള്ളിക്കാാര് ഡ്യൂട്ടി ഏറ്റെടുത്തു അ എവിടെ ഡ്യൂട്ടില്ലാതോണ്ട് ഇപ്പൊ അവളടെ പറയാ നടക്ക് അങ്ങനെ ഉം
പിന്നെ ആ ഇപ്പൊ കുഞ്ഞ് വന്നാലും ഇപ്പം രണ്ടു മാസം കൂടുമ്പം പുള്ളി വരും വന്ന് കഴിഞ്ഞാല് ഇത് തന്നെ പാട് നിന്ന് തിരിയാൻ നേരം കാണത്തില്ല
ആഹാ എവിടെയെല്ലോ ഒക്കെ പോന്നോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുവോ വരുമ്പോഴത്തേക്ക ഇന്ന
പ്ലാൻ ചെയ്ത് വെക്കലൊന്നുംല്ല പെട്ടെന്നായിരിക്കും ചിലപ്പം തീരുമാനിക്കുന്നേ പിന്നെ ന്നെ ആഹ് ചല സാഹചര്യങ്ങള് കൊണ്ട് ചിലപ്പോൾ പോവാൻ പറ്റാറില്ല കഴിഞ്ഞവട്ടം വന്നപ്പോ ഇവര് ഫ്രണ്ട്സ് എല്ലാരും കൂടെ കറങ്ങാനോക്കെ വിളിച്ചു പക്ഷെ എനിക്ക് പനിയായി പോയി അ മോനും ഒരു ജലദോഷക്കയിട്ടഞ്ഞട്ട് പോവാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പിന്നെ അല്ലാതെ ഏതെങ്കിലും അമ്പലങ്ങളിലോ അങ്ങനെയൊക്കെ അല്ല വലിയ ട്രിപ്പായിട്ടൊന്നും ഇതുവരെ പോയില്ല
ഓ ഓഹ ആ പിന്നെ
അന്ന് പിന്നെ അ ആഗ്രഹം ഉണ്ടായിരുന്നു പോണന്ന് പക്ഷെ വയ്യഞ്ഞഞ് കൊണ്ട് പോകാൻ പറ്റിയില്ല
അതെയ ആ ആ അപ്പൊ ഇനി വരുമ്പോ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അ ഫ്രണ്ട്സ ആയിട്ട് പോകുന്നത് വേറൊരു വൈവാണ് പിന്നെ ഫാമിലിയ ആയിട്ട് പോകുന്നതും
ഹ ഗെയ്ഡ് ആ ഹലോ എനിക്ക് ഇഷ്ട പണ്ടേ ഭയങ്കര ഇഷ്ട യാത്രയും ഒരുപാട്ഷ് നിക്ക് പക്ഷെ ഇവിടെ വന്ന ഞങ്ങൾ അങ്ങനെ യാത്രയൊന്നും അധികം പോയിട്ടില്ല കൂടിപോയാൽ വ ബീച്ചിൽ പോകും അല്ല വല്ല സിനമ ക്കു പോകും അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ അല്ലാതെ ലോങ് ഒന്നും ഇതുവരെ അങ്ങനെ പോയി ട്ടില്ല
ഓ ഓ ആഹ
ആഹ്
നാള് ഒരു മാസത്തേക്ക ഉണ്ടാവുമോ
ആഹ ഒരു മാസമുണ്ട്
ആഹഹ
നാട്ടി പിന്നെ ഇരുപത്തെട്ട് ദിവസം അവർക്ക് അമ്പത്താറ് ദിവസം ഡ്യൂട്ടി ഇരുപത്തെട്ട് ദിവസം ലീവ് അങ്ങനെ അപ്പ ഇരുപത്തെട്ട് ദിവസം ഇവിടെ കാണും
അതെയ
പിന്നെല്ലാം ആ എല്ലാം ഇങ്ങനെ ചോദിക്കും പിന്നെ ഇപ്പൊ എനിക്ക് അങ്ങ്മാ ടി എല്ലാടും പോവാന് വിളിക്കോ അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ പറയുമ്പോപ്പ പിള്ളാരെയും കേട്ടിട്പറക്കി അവരുടെ തു പിന്നെ എന്റ തുണി അതും ഇതും എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് പോകുന്ന കാര്യം അലയ്ക്കുമ്പോഴേ അങ്ങ് മടിയ അതിന്റെ ഒരു മ ടി കൊണ്ടാ അങ്ങനെ ഭയങ്കര മടുപ്പ ഇപ്പോ മറ്റന്ന് പറഞ്ഞ എവിടേലും വിളി ച്ചാ പോവാൻ നോക്കിയിരിക്കായിരുന്നു
ആഹാ ആഹ ശരിയാ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോ നമുക്ക് ഓരോ പ ക്കിങ്ങും പിന്നെ ആഹ അതെ അതെ ആ ആ
ത്താ മതിയോ എന്തുമാത്രം സാധനങ്ങൾ എടുത്ത് വെ ച്ചാലാ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോവുന്നേ ആ ശെരിടാ എന്നാ ഞാനെ മോനെ വിളിക്കാൻ പോയിട്ട് വരാ കേട്ടോ ആ ഓക്കെ ഓക്കെ ബൈ.
ആ